ഹലോ കേൾക്ക്ണ്ടാ അൻ്റീ കൊച്ച് ബിസ് ചെറിയ സൗണ്ടന്നേണെല്ലോ അല്ലാത്തെ കൊഴപ്പണ്ടാവില്ലാഹ് ചെല നേ
ഇന്റെന്നാ പിന്നി അന്റെത് കേക്ക്ണ്ട്ന്ന്.
ഏഹ് ഇത്രി കേൾക്കലില്ല ഇത്രി കേൾക്കലില്ലേ?
ഇല്ല്യാ ഞാനവിടായിന്യന്നു തീരെ കേക്കലില്ലാ ഇന്ന് കൊറെ പണിയൊക്കെ
ചിയാ പ്പൊ കല്ലെ തില് കേട്ടിനി എട്ക്ക് സോണ്ട് പോയാലും ഇള്ളത് നല്ല സൗണ്ട്ന്നെന്നെ കേൾക്കണ്ടായ്നിറ്യാ ഞാനെ
ഏഹ് ഞാന്ന് കൊറേ പണികളൊക്കെ ചെയ്യാ ന്നൊക്കെ വിചാര് ഇച്ചിന് ഒന്നും നടന്നില്ല അവിടുന്ന് വന്നങ്ങാണ്ട് അങ്ങട്ട് കടന്നുറങ്ങി
ഏഹ് ഒറങ്ങിയാ പിന്നെ കണക്കാണ് ആഹ് ദിവസങ്ങണ്ട് കഴിയും
തേ
കടന്നുറങ്ങി കഴിഞ്ഞാപ്പിന്നെ ആ ദിവസങ്ങട്ട് കഴിയുംന്ന് പറയ്യാ
ആഹ് ഭയങ്കര അവിടുന്നേ മൗലുതൊലിയപ്പോ ഒറക്കം തൂങ്ങിട്ടാളേ ഞങ്ങളും പണിക്ക് പോയിന്നോ
ഏഹ് ഇജജ് ഇന്നലെ ഇങ്ങട് വന്നോ അതോ ഇന്ന് രാവിലെ വന്നത്
ഇന്നലെ രാത്രി വന്നു ഇന്നലെ രാത്രി ഇന്നലെ രാത്രി മൂത്ത കുഞ്ഞാമാന്റെ മരുമോൾ പ്രസവിക്കാനായിന് അപ്പ ഉമ്മറഞ്ഞ് നമ്മുക്കോളെ പള്ളാണാൻ പോണം പറഞ്ഞി
ഏഹ്
എനിക്ക് പൈസെക്കെ ഊട്ടിയില് ബിസിനസ്സ് ചെയ്യണില്ലേ ഓന്റെ പെണ്ണുങ്ങള് അങ്ങനെ ഓര് പാരിക്കിന്ന് പോന്ന് ഇവിടെ വെള്ളാമ്പുറത്ത് വേറാരു വീട് വാടകക്കെടുത്ത്ക്കാ അങ്ങനെ അപ്പൊ അവിട്ന്ന് പിന്നെ കൊറച്ച് പോരാനല്ലേ ഒള്ളു ഇങ്ങട്ട്
ആ ഹ് ആഹ് ആഹ്
അങ്ങനെ അവിടെ വന്നു അവിട്ന്ന് പിന്നെ ഇങ്ങട്ട് ആക്കി തന്നു അല്ലെങ്കിൽ പിന്നെ എനിക്ക് രാവിലെ ബുദ്ധിമുട്ടാവുവേ
പുതിയ ഡ്രെസ്സള് കൊണ്ടു പോയേക്കും
ആഹ് വണ്ടി വെച്ചു പിന്നെ ആ കാറിലല്ലേ അപ്പൊ പിന്നെ അവിടുന്ന്ങ്ങോട്ട് ആക്കി തന്നു
ഏഹ്
ഇവിടെ എന്ത് സ്കൂളില് പോയാ നേരത്തെ ബെൽറ്റ് കാണാനില്ലാ ഷോക്സ് കാണാനില്ല ഏഹ്
അഞ്ച്ണിക്കാ വരല്
ആര് കുട്ടിയാണോ
കുട്ട്യൊളൊക്കെ
ഒരു നാലേ മുക്കാൽ ഒക്കെ സമയമാകുമ്പോ
ഏ ഏ
ഉം
അങ്ങനെയൊക്കെ അപ്പോ എന്തായാലും അങ്ങനെയൊക്കെ ഇന്ന് ഞാൻ ഇന്നലെ അവിടുന്ന് പോന്നപ്പോ കുറച്ച് ബിരിയാണി കൊണ്ടന്നീന്
ഏഹ്
ഇല്ലാരിന്നേ ആത് ഫ്രിഡ്ജിൽ വച്ചീന് അപ്പ പിന്നെ മക്കള് മകന് അത് കൊടുത്തു സ്കൂൾക്ക് പിന്നെ അവർക്ക് ഇവിടെ മന്തി കൊണ്ടെന്നക്കേനി ഞാൻ പോയാരെ
ഏഹ്
ഇന്നാലെ എന്റെ മകൻ പറേന്നല്ലേ വല്ലിയത്
ഹും നേരത്തിണ്ടാക്കിട്ടില്ല
രാവിലെ പൊറാട്ടേം കൊണ്ടന്നു ഉച്ചക്ക് മന്തിയും കൊണ്ടന്നു മിഞ്ഞാന്ന് ഇന്റെ മൂത്തച്ഛന്റെ ഈ വെള്ളിയാഴ്ചയായി ദിക്കറായപ്പം അവ്ട്ന്ന് എട്ട് പെട്ടി ചോറോണ്ട് അന്നേരം മറ്റേ പെട്ടിയിലെ ബോക്സ് ഓരോത്തരിക്ക് തിന്നാൻ പറ്റിണ
ആ ആ ആഹ
ബിരിയാണി ഉണ്ടോന്നീനേരം അത് ഇവര് രണ്ടാളും കൊറച്ചപ്പറത്തു അപ്പറ വാപ്പാക്കും മുത്തശ്ച്നൊക്കെ കൊടുത്തതാണ്ടേ അവരങ്ങനെ അത് ചൂടാക്കി തിന്ന പിന്നെ ഇന്നലെ മന്തീം കൊണ്ടന്നിക്കാ ഇന്നും ഓനെ ബിരിയാണിന്നെ ഞൻ ഇന്നലെ കൊണ്ടന്ന ബിരിയാണി ഇന്ന് ഓനെ
അതല്ല ഓനു കൊണ്ടന്ന്
ഏഹ്
ഓനെ കൊണ്ടോന്നൊ ചോയിക്ക
മന്തിയോ
ഉം
അത് ഓന്റെ ചങ്ങായിക്ക് മന്തിൻ്റെ കടേണ്
ഏഹ്ഏഹ് അത് പൈസ ഉമ്മ കൊടുത്തത്തേക്കും
ഉം ഉം അയിനവർക്ക് ഇവിടത്തക്കെ പണിണ്ടേയ്നി. അവർക്ക് രണ്ടാ ക്കും അപ്പം വെച്ചുണ്ടാക്കാതെ പണി കയിഞ്ഞാണ്ട് മന്തി കൊണ്ടെന്നക്കാ അപ്പന്നലെ ഉച്ചക്കും രാത്രിയൊക്കെ ന്നാണ്ട് പിന്നെ ഞ് ബാക്കിണ്ടായിനി. അതാണ് ന്ന് മക്കള് കൊണ്ടയ് ത് സ്കൂക്.
കൊറേ വാണ്ടാണും. എല്ലാ എല്ലാരുംണ്ടാവുമ്പളല്ലേ കൊറേ മാണ്ട്യത് പറിയെ രണ്ടാളാവുമ്പോ കൊറച്ച് മതിയല്ലോ സുഖേന്യേക്കാരം ജ്ജ് പോയപ്പം
ഏഹ്?
സു ഇജ്ജ് പോയപ്പോ സുഗേയിനെക്കാരം ഒക്ക ഓർഡർ ചെയ്തു കൊടന്നാ മതി
ആഹ് പിന്നതുവല്ല മോന്റെ എന്താണ് അടുത്ത മൊതലാളിൻ്റെ പെണ്ണുങ്ങളും കു ട്ട്യാളും പുതിയാപ്പളൊക്കെ വന്നീനി മുതലാള്യേ. ഞാൻ പോയാരെ അറ്റങ്ങളാണെങ്കി റ ഹ്മാനേ ആപ്പിള് ഉറുമാമ്പയം ബുർത്ക്കാല് മാങ്ങ ഒക്കെ ഓരോ കിലോനീച്ചെ
പിന്നെ കേക്ക്, ലഡു, ജാഗിരി മുഠായി, ചോക്ലേറ്റ്, അത്
ഇജ്ജ് ചെന്നപ്പത്തിന് ആ സാനങ്ങളൊക്കെ ഉണ്ടായിന്യോ?
ആഹ് കൊറച്ചൊക്കെ ഇമ്മട്ത് വെച്ചീനി പിന്നെ ഇത്ങ്ങനെ ഇട്ത്ത്ന്നല്ലേ
എഹ്
ഇന്ന് രാവിലെ ഞാന് പുട്ടും കടലക്കറിയാ ഇണ്ടാക്കീന്യത് ഇന്നട്ടത് അത് തിന്നീല ഇന്നട്ട് അപ്പളും തിന്നക്ക ഉറുമാമ്പയും ആപ്പിളും ഒക്കെ രാ
അപ്പൊ ഇറ്റങ്ങക്കും കൊടുത്തില?
കൊടുത്തു.
കൊർച്ചിട്ത്തച്ചിണ്ടാവും.
മ് കൊറെ ഇണ്ടേ
ആ സമയത്താണ് ഇണ്ടാവണ്ടീന്യെലെ
ആടീ ഇന്നട്ട് മ്മ ബുൾച്ചീനി ഞാൻ പോയപ്പളേ പറഞ്ഞീനി ഞാൻ പോയാ വടെ ആരേലൊക്കെ വരും എല്ലാ കുറിം അങ്ങനേണേ എന്നേലൊക്കെ പോവൊള്ളൂ. ആ പോയി കഴിഞ്ഞാ പിന്നെ വെ ടാരേലും വിരുന്നാര് വരും അപ്പൊ ഞാൻ എറങ്ങ്യേപ്പ തന്നെ പറഞ്ഞീനി ഇനി ഞാന് പോയാൽവിടെ ആരെങ്കിലൊക്കെ വരും പറഞീനി എന്നിട്ട് ഞനവിടെ എത്തിട്ടുള്ളോ അപ്പോത്തിനുണ്ട്മ്മ വിളിച്ചണെ ജ്ജ് പറഞ്ഞോലന്നെ ഇവിടെ വിരുന്നേരന്നക്കിണുപറഞ്ഞു അവ ഞാന് ആരാ മോൻ്റെ കമ്പനിന്റെ അടുത്തപ്പ വർക്ക് കീണേ അവിടുത്തെ മുതലാളി
ഏഹ്
ഉം പിന്നെആ പെണ്ണുങ്ങൾ വിളിച്ച വിളിച്ചിനി ഇഞ് ഒരീസ പറഞ്ഞ അങ്ങടെ പുല്ലാരക്ക് വരപറഞ്ഞപ്പോ അങ്ങോട്ട് ഞ്പ്പല്യ വേറെടക്കൊക്കെ അവർക്ക് പോകാനുണ്ടരഞു ഇനി പിന്നെരിക്ക
ഏഹ് ഏഹ് ഏഹ് അപ്പൊ വന്നതേക്കാരല്ലേ അയാള്
അയാള് വന്നിട്ട് മൂന്ന് മാസായിണ് അയാള് പോയാരെ നാട്ടിക്ക് വന്നാരെ മോൻ ശമ്പളം തന്നെ കിട്ടിയിട്ടില്ല
ഏഹ് ഏഹ്
ഉം
ആഹ്
അപ്പം അങ്ങനെയൊക്കെയാണ്
അന്റെ മോൻ പോയിട്ട് പ്പോത്രായായി
എന്റെ മോൻ പോയ്ട്ട് പ്പോ പത്ത് മാസം കഴിഞ്ഞു ഓഗസ്റ്റ് അഞ്ചിനാ പോയേ
ആഹ് ഒരു കൊല്ലൊക്കെ കഴിഞ്ഞാലീവ് ട്ടോ
ആഹ് ഒര് കൊല്ലം കഴിഞ്ഞാ ലീവ് കിട്ടോ ന്നറിയില്ല ഇപ്പോ ഇക്കാമ പുതുക്കാന് നാലു ലക്ഷം വേണോലോ നാട്ട്ത്തെ
ഉം
ഉം അത് കഴിഞ്ഞിട്ടേ ഞ്ഞി വരുണ് ണ്ടാവൊള്ളൂ
ആഹ്
പുതുക്കിയിട്ട്
ആഹ് ഒരു കൊല്ലം കൂടുമ്പോളാണോ പുത്ക്കല്
ആഹ് ഒരു വിസക്കൊക്കെ ഒരു കൊല്ല ത്തെ. കാലാവധിണ്ടാവുള്ളൂ കമ്പനിയാകുമ്പോ മോനയ്ന് കമ്പനീക്കരുതി പോയതല്ലേന്നിയോ
കൊല്ല കൊല്ലം ലീവ്ണ്ടല്ലോ ല്ലേ
കമ്പനികലിലാവുമ്പോ ഇക്കാമ പുതുക്കും വേണ്ട കൊല്ല ത്തിൽ. ലീവും കിട്ടും ടിക്കറ്റൊക്കെ ഫ്രീ ആയിട്ട് കിട്ടും പക്ഷെ ലീവ് പത്ത് പത്തീസോ പതിനഞ്ചുദിവസേണ്ടാവൊള്ളൂ
ഒരു കൊല്ലത്തിലോ
ആഹ് പിന്നെ ഒരു പണി മാത്രേ എടുക്കൊള്ളൂ വർക്കിങ് ടൈമൊക്കെ കുറേ രാവിലെ എട്ട് മണി മുതൽ പത്ത് അങ്ങനെയൊക്കെണ്ടാവും ഓരാ പറയണമാരി ഇങ്ങനെ ചെയ്യേണ്ടേരും പക്ഷെ മോന് എന്താണ് കമ്പനി നേവിന്റ കമ്പനിക്കെനി പോയിനിയത് ജംഷന്റെ പുതിയാപ്പിള
ആഹ് ആഹ് ആഹ്
പക്ഷേ അവിടെ കിട്ടിയില്ല മലയാളീസനെ എടുക്കണില്ല ല്ലോ പറഞ്ഞ് അവ്ടെ ഇടുത്തില പിന്നെ മോന് എ സി മെക്കാനിക്കല്ലേ
ഉം ഉം
ഏസി ഫിറ്റെയ്യലും താക്കലും അങ്ങനത്തെ പണില്ലേ പ്പൊ
പട്ച്ചതോണ്ട് ല്ലേ
ആഹ് ഇത് ത് ഈ മൊതലാളിന്റെ കീയിലാണ് ഇപ്പ ഞോര് സ്വന്തമായിട്ട് തുടങ്ങാന്നൊക്കെ പറയണ്ട് വണ്ടിട്ത്ത്കാണ്ട്
ആഹ് ആഹ്
ഉം
അഹ് ശരി
ഒര് നിഷ്ചിത സമയം വെച്ചിട്ട്ട്ക്കാ
ഉം ഉം
പൈസൊക്കെ മറ്റേതിലേറെ കിട്ടും ചെയ്യും പക്ഷെ നൈപ്പും നല്ലോണംണ്ട്.
അവ്ടെ
ആഹ് നല്ല നല്ല പൈസണ്ട് അയിന് ന്താ അറിയോ എന്താണ് ഇത് നല്ല പണിയ വെയിലും കൊള്ളണം ബിൽഡിങ്ങിൻ്റെ മേലക്കൊക്കെ കൊണ്ടോവും അങ്ങനത്തൊക്കെ പണിയാണ് നല്ല പണിയാണ്
ആഹ്
ഇന്ന്വ്ട്ക്ക്ഈ പച്ചക്കറിവെര്ണകാ പറയോയ് ഇജ് മാങ്ങിക്കൊ അന്റെ മാപ്ലന്റെ കായിണ്ടാവും ഓന് എ സി പണിയല്ലേ ഏഹ്
ഇപളും വെര്ല്ണ്ടോയ്ക
ആഹ് അയാള് ഇപ്പളും വെരും വെര്ണ്ടർഞാലും കേക്കൂല
ഏ ജ് വാങ്ങുംണട്ട്
ഞാനൈന് അധികം മൻ വടെ ലാമാ ലൂമിലൊക്കെ പോയിയാണ് വാങ്ങല് ചെൽപ്പം വന്ന് മടക്കി പറഞ്ഞേക്കണ്ടാകെര്തി എന്തേലൊക്കെ കൊർച് ച്ചൊക്കെ വാങ്ങല്ള്ളൂ പയേ വാങ്ങലൊന്നും വാങ്ങല് ല്ല ആഹ് അത് ഇന്നൊടറിം ഓനെ ഇങ്ങനെ പണി പട്ചാ ച്ചാ രണ്ട് മെച്ചാണ് ഒന്ന് കായിണ്ടാവും ഒന്ന് മസിലുണ്ടാവുംന്ന്
തമാശകാരനാ
ഓ പറയാണ്ടോ പെരും തമാശ മ്മ് അത് അങ്ങട്ടും ഇങ്ങട്ടും കൊണ്ട്താക്കലും ഫിറ്റെയ്യലൊക്കാവുമ്പം ജിമ്മിനൊന്നും പോണ്ട്യാവുസ് ല്ല മസ്സില്ണ്ടാവും പക്ഷെ ഇൻക്കിഷ്ടല്ലാ പണി
മ്മ് മ്മ്
എപ്പ വീഡിയോകോളെയ്യുമ്പം ഭയങ്കര പണിയാണേയ്കാരം തെരക്ക്ലാണേയ്കാരം
ആടെ ജിദ്ദേലായ സമയത്ത് ഇങ്ങനെ കടേലെല്ലേനോ അമക്ക് കാണുമ്പളെന്നെ ഒരു സന്തോഷേനി അത്ര വെല്ല്യൊര് പണിയൊന്നുല്ല നല്ല ഡ്രസ്സിലും കാര്യതിലും എ സി ല് ഇങ്ങനെ
അല്ല അമ്മള് ഇബടെ ഗൾഫാരാണ്ന്നറിം അവട്ത്തെ ഇതമ്മക്കല്ലെപ്പം ഓര്കല്ലെ അറിയാറിം മ്മ്
പാവ ആണാലോയ്ചാല്
അതെനെ പ്രവാസികൾക്ക് പ്രത്യേക ഏതൊര്തിലുണ്ടെകിലും ദ്വാര്കല്ണ്ടല്ലോ പ്രത്യേകിച്ചും പ്രവാസി ചെർപ്പക്കാര് പർഞ്കാണ്ട്
മ്മ് ന്നാല് പൈസക്കാവശ്യം ഞമക്കെത്ര കണ്ട്രോളെയ്താലും ആവശ്യങ്ങളധികുവാണ്
ഞമ്മള്ഞ്പ്പോ ഓരവടെ കഷ്ടപ്പെട്ട് ഇട്ക്ക്ണ പൈസെ ആ
വെരുമ്പം അത്‌ കൊടുക്കാള്ളതും ഇതാക്കാതെന്നെ ഉണ്ടാവുള്ളൂ അപതേം മാങ്ങിയെന്തേ കൊട്കാണ്ടങ്കില് അയിനെന്നെണ്ടാവോള്ളൂ ഈ മാസം വെരുമ്പളേ വെരുമ്പ ണ്ടാവും പിന്നെ അത് കയ്യ് കാണൂല് ഇല്ലാന്നറിണേക്കാ
ആഹ് പോയി കഴിഞ്ഞാല് എത്ര പൈസ അയച്ച്ണ് പക്ഷെ ഇൻ്റൊരാവശ്യത്തിനൊന്നും ഞാനത് ചെലവാക്കലേല്ല അമ്മക്ക് അമ്മൾടേതായിട്ട് ആയിട്ട്ള്ള ഒരുപാട് ആവശ്യങ്ങൾ ഇണ്ടാവല്ലോ
മ്മ്
എല്ല പെരുന്നാക്ക് ഡ്രസ്ട്ക്ക അങ്ങൻത്തൊന്നു അല്ലാത്തെ അമുക്ക്പ്പോഴിഞ്ഞപ്പൊ പ്പൈസണ്ടെര്തി എവിടേം പോവേ ഞാൻ അയിനൊക്കെ ഞമ്മളയ്ക്കെലെന്നെ ഇണ്ടവ്ണ പൈസെ ഇട്ക്കലൊള്ളൂ ഇൻക്കതൊരു കെതിയേടാ അന്നാന്ന്ങ്ങനെ നയിച്ച്ണ്ടാക്ക്ണ കായിയെല്ലേ അമ്മള്
ണ്ടാവണം ന്നാ പിന്നെ അമക്കങ്ങൻത്തെന്നു അറിയണ്ട
സത്യം പറിയാണെ ഞാൻപ്പൊ പെട്ടക്കാണ് എന്തോര് ചെലവാണ് പക്ഷേ ആഹ് ആ അത്ങ്ങട്ട് അങ്ങട്
ത്തുണ്ടാവര്ത് ന്നാ പിന്നമ്മക്ക് ഇത്ണ്ടാവുമ്പ നമ്മൾത് കയിലെറ്റം കാണൂല് ഇല്ലാണും
! ! ! ! ! ! ! ! ! ! എന്താണ് ഞമ്മക്ക് കിട്ടിയാലും അത് എന്താ പറയാ
ഉം
ആഹ് മോന്റ വിചാരം എന്താണ് ഇന്റടുത്ത് നല്ല പൈസണ്ട്ന്നോ
ന്നായിക്കോട്ടടി
ആയിക്കോട്ടന്നാ ശരി
ഉം